ഹലോ
ഹലോ കേൾക്കാൻ വരുന്നുണ്ടോ
ആഹ ആഹ ആഹ
എന്തുണ്ട് വിശേഷം
സുഖം ഉ ആഹ ആഹ ന ണ്ട എന്തൊക്കെ വർത്താനം
സുഖമായിട്ടിരിക്ക മോനുണ്ടോ അവിടെ ബഹളം കേക്ക്
ആഹ ആ അവര് പൊറത്തണ
ആഹാ ഹാ എത്ര വയസായി ഒന്നര വയ ല്ലേ ആാ ആാ ആാ
ഉ അല്ല നാല കുട്ടിയാണ്
നല് പേരുണ്ടോ ആ ബാക്കിയുള്ളരൊക്കെ എന്താണ് എത്രയല്ലാ
വലുത് ഒമ്പാം ക്ലാസ്സില് രണ്ടാമത്ത് നാലാം ക്ലാസ്സില് മൂന്നാമത്തി നാല് വയസ്സ്
അല്ലല്ലേ എങ്ങനെ പോന്ന പഠിക്കുന്നക്കെ ഉണ്ടോ പിള്ളോര്
ആഹ കൊഴപ്പില്ല
ഉ സ്കൂളക്ക് എങ്ങനെ സ്കൂൾ ബസിലാണോ എന്തോ നടന്നിട്ടാണോ എങ്ങനെ പോവാ അതെല്ലേ കഴിച്ചോ ഭക്ഷണോ കഴിച്ചോ
ആഹ് നോൻപോനീ ഇനി ഇപ്പൊ നോൻപോന്നങ്ങനെ
അതെല്ലേ ആഹ ആ ആ ആ നാ നാളെ അല്ലേ
ഇന്നും നാളെ
ആ നാളെയണ അവധി എന്നൊക്കെ ഇന്ന അവധിയ ആായിരുന്നല്ലോ പറഞ്ഞ കലണ്ടറിലൊക്കാ അത് പിന്നെ ആഹ പിന്ന അത് കാരണം അവധി ഇല്ലായിരുന്നുുന്ന വല നാളത്തേനാന്ന് പറഞ്ഞിട്ട് പറയണ് ഉണ്ടായിരുന്നു ഇന്നലെ അത് കാരണം എന്ത് സ്കൂളിൽ പോവണ്ടല്ലോ വിചാരിച്ചിരുന്നതാണ് അപ്പയാണ് ഗ്രു പ്പ്ല് മെസ്സേജ് വന്നത് നാളെ ഇണ്ട്ന്ന് പറ അതെ അതെ ഇതാന്നിട്ട് സ്പെഷ്ല്
പത്തിരി
പത്തിരി കറി ബീഫ് ചിക്കൻ
ചിക്കൻ
ചിക്കൻ ആഹ് എല്ലാം ഇണ്ടാക്കോ ഫുഡൊക്കാ
ആഹ്
എന്താ സ്പെഷ്യലായിട്ട് ഇണ്ടാക്കാ
പെഷ്യലായിട്ട് ബിരിയാണി മന്തി ആഹ്
മന്തിക്കെ ഇണ്ടാക്കോ വീ
ആഹ് ആ
അതേല്ലേ ആഹ് ആഹ് ആഹ് വേറെ വീട്ടിളാരക്കെയിണ്ട്
ആഹ് എങ്ങനെ ഭർത്താവും ഓലെ ഇമ്മി ഇപ്പി
അല്ലേ ആഹ് നല്ല
നാല് പെങ്ങന്മാര്ണ്ട് ഓലെ കെ
നാളെ ഇനിയിപ്പം എന്താ പരിപാടി പൊറത്തോട്ടൊക്കെ വല്ലോം പോവോ
ഏഏ ഇല്ലേ
തന്നെ
ഉം
അതെ ലെ ട്രിപ്പ് ഒക്കെ പോയായിരുന്നോ വെക്കേഷൻല്
ആഹ് പോയി
എവടാ പോയേ
അത് ഞങ്ങള് അങ്ങനെ ദൂ ലോങ്ങായിട്ട് പോയിട്ടില്ല
അടുത്തക്ക ഇള്ളെ
ഉം
പിള്ളേർക്കിം ഇഷ്ടണോ പുറത്തോട്ടൊക്കെ പോവാൻ സിനിമക്കൊക്കെ പോവാറുണ്ടോ
ഇല്ല
ഇല്ലല്ലേ ഇവിടെ ഇപ്പ ഞങ്ങൾ വെ വെക്കേഷനായിട്ട് ഈ വെക്കേഷൻ എങ്ങും പോയിട്ടില്ല ഇനിയിപ്പം ഓണത്തിന് ഹസ്ബന്റ് വന്ന് കഴിഞ്ഞിട്ട് വേണം എങ്ങോട്ടേലൊക്കെ പോവാന്
ആഹ്
ഏത് ഇഷ്ട ഇഷ്ടപ്പെട്ട സ്ഥലഏതാ ഇവടെ നാട്ടിള് പോവാനായിട്ട്
അങ്ങനൊന്നുല്ല
എന്നാലും നമുക്കും കാണൂലേ ഇങ്ങനെ ആ എനിക്ക് ഇന്ന സ്ഥലത്ത് പോണം എന്നൊരാഗ്രഹം
ഉ അ ഹമ്മ അങ്ങനെ അങ്ങുഞ്ഞ പോവും പിന്നെ കാണാത്ത സ്ഥലങ്ങള് മഴണ്ട് അപ്പൊ അവുടുക്കൊക്കെ ഏഴ് ഏഴ് അല്ല
ആഹ് അപ്പൊ അതൊക്കെ കാണണ്ടേ ആലപ്പുഴയിലൊക്കെ വരണ്ടേ
ഉം ഒന്നാമത സ്കൂള് മദ്രാസ് അങ്ങനൊക്കെ ആവുമ്പളേയ് അഹ് ഒക്കെ ലീവ് ആകണ്ടേ
ആഹ് ഇവടേണങ്കി നല്ല ഫുഡ്ണ്ട് ബോട്ടിങ്ങിന് പോകാം കരിമീന് കൊഞ്ച് ക താ താറാവ്
ആഹ്
അങ്ങന നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്ക നമുക്ക് വല്ല്യ ഇതൊന്നും ഇല്ലട്ടോ പൊർത്ത്ന്ന് വന്നവർക്ക് എനിക്ക് വാഗമണ്ണ് വയനാടൊക്കെ പോവാം ഭയങ്കര ഇഷ്ടാണ്
ആഹ്
ഞങ്ങിപ്പ മോണത്തിന് വന്ന് കഴിയുമ്പോം എവിടെേങ്കലും പോണ എന്നൊക്കെ വിചാരിച്ചിരിക്കണ ആ മോൾക്കും എന്ന് പറയാനായിട്ട ട്ടാ മോള് പറയുന്ന മോൾ ന്ന് പറയാം അവൾക്കും ഇഷ്ടാണ് നാലു പേരുണ്ടായിട്ടാ അനക്ക ഒന്നുംല്ലല്ലോ അവിടെ
ആഹ ഞാന് ഇൈഞ്ഞ പോൊന്നക്കാണ് വിളിക്കാൻ വേണ്ടിയണ്ട്
അതെ എന്തിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ തന്നൊണോ
ഇല്ല
അതല്ലേ വീട്ടില എന്താ വല്ലം കൃഷി ചെടി വളർത്തൽ അങ്ങനെ എന്തെങ്കും പരിപാടികൾ ഒക്കെണ്ടോ
ആഹ് ഇങ്ങനെ ആഹ വീട്ടില അങ്ങനെ ഉണ്ടാക്കുന്നല്ലാന്ന്
ആഹ ആ ആാ പൂവള്ള ചെടികൾ വല്ല ഉണ്ടോ വീട്ടിലേ
ആ പോവില്ലേ റോസ്
ദോസണ്ട് ഈ ഇൻഡോർ പ്ലാന്റുകളൊക്കെല്ലോ ഉണ്ട് ഇന്ന അകത്ത് വെക്കുന്ന ടൈപ്പ
ല്ല അക്കെ ഈ മക്കള അട നടക്കൂലേ
ആ പിള്ളോര ഉള്ളമ്പോ പിന്നെ പാടാണ്
ഉം
നമ്മള് ഈ അകത്ത് എന്തെലുമൊക്കെ വാങ്ങിച്ചച്ച് കെക്കണ നല്ലതാണ്
ആഹ ആദ്യൊക്കെ ഇണ്ടായിന ആ കൊറോണയിലൊക്കെ അങ്ങനെ അന്ന് പററം ചെടിന്റെ നല്ലേന
അതുപോലെ മറ്റേ നമ്മുടെ ബോഗൻ വില്ലൊക്കെല്ലേ
ഉം ഉം
വെക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ ഇതൊന്നും വേണ്ട നമ്മളിങ്ങനെ കെയറ ചെയ്യേണ്ട ആവശ്യംൊന്നുമല്ല
ഉം ഉം
അതൊക്കെ അവിടെ സൈഡിക്കടത്ത് വെള്ളം വന്നോളും
ആഹ്
അങ്ങനെ എല്ലാരും വന്നോ വീട്ടില് ഹസ്ബൻഡ് ഒക്കെ പണി
ആഹ് പോണ്ട് ഞാനുവടെ ഇന്റെ വീട്ടിലാ.
ആണോ അവ്ടാണോ നിക്കുന്നത് ആ ണോ ആ ഞാനും എൻറെ വീട്ട്‌ലാ ഉപ ഹസ്ബൻഡ് ഇല്ലാത്ത കാര ഒരാളെ ഒള്ളൂ ഇപ്പതേ ആറു വയസ് കഴിഞ്ഞു ഒന്നാംക്ലാസി പഠിക്ക്ണ് ഇന്ന്പ്പ ഇനി നാളെ മറ്റന്നാളും മൂന്ന് ദിവസം പഠിത്തം ഇല്ലല്ലോ.
ആഹ് ആഹ്
ക്കണേരിക്കും കടന്നോണ്ട് ഒരു ഒര ബുക്ക് എടുത്തോണ്ട് വന്ന് കയ്യ് തന്ന്ട്ട് കൊറേ നേരം കൊണ്ട് പടം വരച്ച് താ പടം വരച്ച് താന്നും പറഞ്ഞോണ്ട് നടക്ക്വാ.
ആഹ
ഞാൻ പറഞ്ഞേ അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിക്കാന്നുണ്ട് അപ്പ സംസാരിച്ചിട്ടിപ്പ വരന്ന് പറഞ്ഞട്ട് ഇങ്ങട്ട് മാറിതാണ്
ആഹ ആഹ
മഴൊക്കെ ഉണ്ടൊ അവിടെ
ആഹ മഴ പെയ്യും പിന്നെ വെയിലാവും പിന്നേം പെയ്യും അങ്ങനെ ഏ
ഇന്നുണ്ടാരുന്നോ ഇന്നുണ്ടാരുന്നോ മഴ
ആഹ അനെ കൊറച്ച്നേരം മഴയുണ്ടായിനി പിന്നെ കൊറച്ച് നേരം വെയില് പിന്നെ കുറച്ചുനേരം മഴ
ഉം ഉം ഇവിടെ ഇന്ന് പെയ്തില്ല ഇന്നലെയൊക്കെ ഭയങ്കര മാഴയായിട്ട് മരം കരണ്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ മരം മറിഞ്ഞു വീണിട്ട്
ആഹ
ഇല്ലാരുന്നു
ആഹ്
ഇന്നലെ രാ
ഒ
വഴിയില്ല വല്ല്യപട്ടി ഞങ്ങള് കുഞ്ഞ പഠിക്കുന്ന സയത്ത് വല്ല്യ ഭയങ്കര വലുതാ
ആഹ് ആഹ്
അങ്ങനെ എന്ന് ആ പ ഇനിയിപ്പ നാളെ എന്താ സ്പെഷ്യല് പെരുന്നാളായിട്ട്
ന എന്തേലും ബിരിയാണിയോ അങ്ങനെ എന്തെലോക്കെ ഉണ്ടാക്കാന്ന് വിജാരിച്ച്
ഉം ബിരിയാണിയൊക്കെ എപ്പളും വെക്കുവോ നിങ്ങള്
ആഹ് ഞങ്ങളെന്ത ചെലപ്പോ ഈ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഇറച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് എന്ക്ക് ഞായറാഴ്ചേണ് ഏത്യാലു ബീര്യേ
പിന്നെ അതേമാരി എന്തേലും ആരേലും വിര്ന്നാര് ഇണ്ടെങ്ക്ല് അങ്ങനെ പിന്നെ പെരുന്നാള് അങ്ങനെക്കെ ആകുമ്പം
അഹ്അഹ് അഹ് തന്നെ പഠിച്ചാണോ ഇതൊക്കെ അതോ വലെ യൂട്യൂബ് നോക്കി പഠിച്ചാണോ
അത് ഇണ്ടേ അത് തനിയെ ഇങ്ങനെ ഉമ്മതോക്കൊ
ആഹ് വെക്ക്ണ കണ്ട്ഇണ്ട് ആഹ് നിങ്ങള്ന്ന് വെക്ക കുഴപ്പില്ല ഇവടെ നമ്മള് നമുക്ക് ആഹ് ക്കും ബിരിയാണ്യെന്നും വെ ഇക്കറീല്ല ഞാൻ ഒരു വട്ടം വാങ്ങിച്ചു ഇതണക്ക് ഭയങ്കെര ആഗ്രഹം തോന്നിട്ട് മറ്റെ നമ്മള് കിറ്റ് വാങ്ങ ഇല്ലെ നൂറ്റമ്പത് രൂവെ എടാ ബിരിയാണി ഡാരിഡിയും സാധനവും എസ്സൻസ് എല്ലാം കൂടെട്ട് അങ്ങനെ വാങ്ങിച്ചു വെച്ചു അപ്പം ആദ്യത്തെ പ്രാവ്ശ് ഇതിന്റെ വേ വ റിഞ്ഞൂടായിരുന്നു അ അപ്പൊ നല്ലപോലെ വേവിച്ചെടുത്തു അപ്പൊ കുഴപഴകഴന്ന പിന്നെ ഒരു വട്ടം വാങ്ങിച്ചപ്പോത്തേനും അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വെന്തതു പോയത് കാരണം ഞാനത് കൊറ ചേ വേവിച്ചോളൂ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചപ്പോ അന്നേരത്തിന് ഒട്ടും വെന്ത ല്ല ഞാൻ അതോടെ പരിപാടി നിർത്തി എന്ത് ശരിയാ വച്ചിട്ടേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാണ്ട് നമ്മള് വെച്ചിട്ട് കാര്യല്ലല്ലോ ഇങ്ങനെ അരിവെ ത്തൊരു പ്രശ്നം ഒരു വട്ടം വരിച്ചപ്പോ ന്തും പോയി ഒരു വട്ടം ചെയ്തപ്പോ വെന്തതും ഇല്ല അങ്ങനെ രണ്ടുവട്ടയിട്ട് അങ്ങനെ പ്രശ്നം പറ്റി പിന്നെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല എനിക്ക് മതിയായി
ആഹ്
ചിക്കൻ കറിയൊക്കെ വെക്കോ നല്ല പോലെ
എങ്ങനെ
ചിക്കൻ കറിയൊക്കെ വെക്കോന്ന്
ആഹ്
ഉ നിങ്ങളെപ്പും ചിക്കൻാണോ അതോ ബീഫാണോ കൂടുതലും വാങ്ങിക്കുന്ന
രണ്ടുണ്ടാവും ബീഫ് വെള്ളിയാഴ്ച ദിവസം
ആഹ് ആ ഹാ പിള്ളോരൊക്കെ കഴിക്കൂ
ഉം ആഹ വല്യൊര് ചെറിയറ്റങ്ങ അങ്ങനെ തി
ഉം ഈ ഫ്രൂട്സും വെജിറ്റബിളും ഒക്കെ കയ്കറുണ്ടോ പിള്ളോര്
ഉം അമ്മയാണ് അക്കെ ഇറച്ചി മീൻ പറഞ്ഞണ്ട്
ആഹ് ഇവിടെ അങ്ങനന്ന് പറഞ്ഞ സായങ്ങള് തൊടർത്തേയില്ല
ഉം
അങ്ങെ നടന്ന് കുത്തി കൊടുത്താലും ഇതുങ്ങളൊന്നുംും ഇല്ലു പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല വഴക്കെടുവ പിള്ളേർ നമ്മി അങ്ങോട്ട് പോട്ടോക്കാ അടിയൊക്കെ എണ്ട അടിക്കോ
ആഹ്
എന്ത നല്ല കുരുത്തക്കേടാ പറഞ്ഞ പിന്നെ തല്ലണ്ടന്ന് വെച്ചാലും തല്ലിപ്പോ
ആഹ്
ഇവിടെ ഇവിടെ പിന്നെ ഒരാള ഉള്ളൂ എന്നാലും ശെരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കുരുത്തൊക്കെടെ ഒപ്പിച്ചൊണ്ടേ ഇരിക്കും ഇങ്ങനെ ചീത്ത പറയലും വഴക്ക പറയലും തന്നെ ഇന്റെ വഴപ്പാണ് നമ്മളങ്ങടെ കണ് പറ്റിയാൽ മതി അവള എന്തെലുംയിട്ട് ഒപ്പിക്കും അങ്ങനെ പിള്ളേർക്ക് ഭക്ഷണൊക്കെ എടുത്തോ
ആഹ് ആഹ്
പിള്ളേർ
ആഹ് ഏ കൊത്തി
ആഹ് ശരി ശരി ശരി ആഹ് അത് നടക്കട്ടെ ഞാനപ്പ ചുമ്മാ എന്നല് ഞാനൻ കൊറച്ച് കഴിയുമ്പോൾ വിളിക്കാ എനിക്കൊരു കോട് പറണണ്ടേ അപ്പൊ അത് നോക്കീട്ടേ ഞാൻ കുറച്ച കഴിയുമ്പോത്തേനും അങ്ങോട്ടൊന്ന് വിളിക്കാട്ടോ
ആഹ് ആഹ്
ഓക്കെ ശരി
ഉം